ആഹ
കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് ഇവിടെ മായയാണ്
അവിടെ മഴ ഒന്ന് കൊറച്ചൊന്ന് പെയ്തു പോയി
നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു ചീഞ്ഞ മഴായിട്ട് ഇങ്ങനെ നേറൊണ്ടിരിക്കുന്നണ്ട്.
ആഹ് അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു നേറികൊണ്ട് ഇങ്ങ നിക്ക പക്ഷെ മ കാറ് എന്തൊക്കെ ഉണ്ട നേരിട്ടാണ് പെയ്യണില്ല പക്ഷേതോ.. പെയ്യ്ണ് ണ്ട് തോന്ന്ണ്ട് പക്ഷെ ഒര് തണ്ത്തൊര് തണുപ്പൊക്കെ ഉണ്ട് വെ
ആഹ് തൺപ്പ്ണ്ട്. നമുക്ക് തൺപ്പ് അവിടേക്ക് ചെ ആ പിന്നെ വേറെ സെൽ ത്ത് പെയ്താ നമ്മക്ക് തൺപ്പ് ഇണ്ടാവു അല്ലോ
ആഹ അതാണേ വേറെസ്ഥലത്ത്ക്ക് പെയ്താലും അമ്മക്ക് വരും തണുപ്പ്. എന്താ ചാടി കഴിഞ്ഞോ.
ആഹ് ചായുടിക്കെ കഴിഞ്ഞു.
ഏ.
ഇന്ന് ശ ശർ ക്കര മുഠായിം പിന്നെ ബിസ്ക്കറ്റൊക്കെ ആയിരുന്നു.
ആഹ് ഒക്കെ പറഞ്ഞാതിരി കു ട്ട്യളൊക്കെ ഒപ്പിച്ചണംന്ന്ണ്ടെങ്കിലേ
അലോ
കേക്ക്ന്നില്ലേ
കേൾക്കുന്നുണ്ട്
ഏഹ് കുട്ട്യളൊക്കെ ഒപ്പിക്കണം ന്ന്ണ്ടെങ്കിലേ അങ്ങൻ
ആ അതെ കുട്ടികക്കൊക്കെ അവർക്ക് പോരി അതൊക്കെ വാണല്ലോ പ്. രാത്രി പോടേ. എപ്പളാ വെരാ എപ്പഴാ വെരാർഞ്ഞ് കുത്ത്ർക്ക്ണ്ട് ഞാപർഞ്ഞ് എട്ട്മണിക്കാ വരൊള്ളൂ ന്നൊക്കെ പറഞ്ഞ്ണ്
ആ വീട്ടക്ക് എത്തണേക്കാരം ഓർഡർ ചെയ്തു കേക്കാരം ആഹ് ഞാൻ വിചാരിച്ച് പോയി കഴിക്കാണോന്ന് ഫുഡ്
ആഹ് പോയി കഴിക്കാറ്ണ്ട് ക്ഷെ ഇവടെ ഉം അപ്പള് വീട്ട്ത്തവർകൊക്കെ എല്ലാർക്കും. കഴിക്കാൻ ജാരിച്ച്ങ്ങട്ട് ഓർഡർ ചെയ്തക്ക്അ
കുട്ടികൾക്ക് സമാധാനംണ്ടാവില്ല ഇനി വേരുണ്ടന്ന് കേൾക്ക
ആഹ് ഇഞ്ഞിപ്പ വണ് ആ വണ്ടി വെ വണ്ടി വരുന്ന ഒക്കെ നോക്കിക്കാ ആരാ വരുന് ആരാ വരുന്ന്ന്.
ഓൽക്ക് ഇഞ്ഞ് കിട്ടിതിന്നാലോൽ
ആ സമാധാനവുള്ളു അത് വരേക്കും ഇങ്ങനെന്നെ
അക്ക പറഞ്ഞമാതിരി കുട്ട്യാളല്ലേ ഓൽക്പ്പെന്താ അമ്മള് എത്ര പറഞ്ഞൊട്ത്തിട്ടും കാര്യല്ല ഓൽക്ക് ഒരു വണ്ടി വര്നെണ്ടെങ്കി ഓൽക് കസസ് വയല്ല മ
ആ ആഹ് അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ്
എന്താ ചെടികളൊക്കെ ഇണ്ടോ വീട്ടില്
ആ ചെടികളൊക്കെ ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു ഇൻക്ക് ഇഷ്ട ചെടികളൊക്കെ കുഴി എന്നാണ് ഇൻക്ക് ഇഷ്ടെനു ഞാൻ കൊറേ കുഴിച്ചിട്ടിര്ന്നു പിന്നെ വീട് ഇങ്ങെട്ട് മാറി ഇതായപ്പം അങ്ങനെ കൊറേ പോയി പിന്നെ ഇന്റെ ഉം ആഹ് നമുക്കും
പിന്നെ അയ്നായിട്ട് നമ്മള് കുട്ട്യേളെ നോക്ക്ണമാധിരി ചെടി ന്നോക്കണം
ആഹ് അത് നമ്മള് എല്ല മട്ടത് നോക്കണം മണ്ണിട്ടൊടുക്കണം അ ആഹ്
അയ്ന് വളെമെം അയ്ന് ല്ലൊ ഔട്യോപുഴുക്കളൊന്നും വെ ന്നേന്ന് അയ്ന്ല്ല മരുന്നും ഒക്കെ കൊടുത്താ മട്ടം പോലെ നോക്കി തന്നെ ഇണ്ടാവൊള്ളു. അമ്മക്ക് കുട്ട്യേളെ എങ്ങനണ് കുള്പ്പിച്ച് ഇൻക്ക് ഒരുപാട് ഇണ്ട് എലച്ചെടികളും പൂവ്ട്ണത് ഞാൻ പറയു അതിനായിട്ടെന്നെ വൈകുന്നേരം അയ്നായിട്ട് മെൻകെടണം
ആഹ് അപ്പൊ മഴയാവുമ്പോ വെള്ളം നനച്ചടുക്കണ്ടലെ
വെള്ളം നനച്ചെടുക്കണ്ടാ ച്ചാല് നമ്മള് വീടിന്റെ ടെറസിന്റെ ഇതിന്റെ ഈ അരൂല് ഇല്ലതൊന്നും നനീലല്ലോ. അത് നനച്ച് കൊടുക്കന്നെ വാണം. അല്ലാത്തതൊക്കെ പൊറത്തുള്ളതൊക്കെ നനയൊള്ളൂ ഇൻക്കിങ്ങനെ പോഗം വില്ല അങ്ങൻത്തത് പിന്നെ അതേപോലെ നിറ്റക്കല്യ കല്യാണി പിന്നെ കൊറേ എലച്ചെടികള് പത്തണി മുല്ല ഞാൻ പിന്നെ കാണ്ന്നത് ഫുള്ള് കുഴിചിടും
ആഹ് ശെരി ഇങ്ങള് വാങ്ങല
വാങ്ങൂല
ഏഹ് അതൊക്കെ ഇണ്ടായി കാണ് ണത് വിട്ടിന് ഒര് ഐശ്വര്യല്ലേ
ആഹ് അത് നമ്മക്ക് ഇങ്ങനെ കാണുമ്പ ഞാമ്മക്കൊര് ഞാൻ കൊറേ അതിങ്ങനെ ണ്ടായി നമക്ക് ഒരു തൈ വന്നാല് ആഹ് അതിങ്ങനെ വെര്ന്ന കാണുമ്പ നമ്മക്കന്നെ ഒര് ആശ്വാസാണ് ആഹ് ഞമ്മള് കുഴിച്ചിട്ടല്ലെ ഇത്ര ഇണ്ടായല്ലൊ ഇനിപ്പ ഏത് പച്ചക്ക ക്കറിആയാലും ഏത് ചെടികളായാലും ഞമ്മളെ കൈകൊണ്ട് ഇണ്ടാക്കി അണ്ടയ്മ്മലൊരു പൂവിരിഞ്ഞോ അതല്ല അയ്മെലൊരു ഫ്രൂട്ട്സോ എന്തെങ്കിലും ഇണ്ടായാലും ഞമ്മക്ക് എന്തോരം ഊറ്റാണത് പറയും
ആഹ് ഇനിപ്പോ സ്കൂളിൽ ഒരു പൂക്കളൊക്കെ ഇണ്ടെങ്കില് അവിടന്ന് പൂ ക്കളുന്നൊക്കെ നമ്മടെ ഇഷ്ടത്തിന് നമ്മക്ക് കുട്ടികക്ക് കൊണ്ടാവാലോ മക്കക്ക് ഇതിങ്ങനെ കാട്ടിലൂ ടെ ഇങ്ങനെ തെരഞ്ഞ് തെരഞ്ഞ് നടക്കണം
ഉം ആഹ് അവിടക്കെങ്ങനെന്നെയ കുട്ടികളൊക്കെ വന്ന് പറച്ച്ണ്ടോകും ഇങ്ങട്ട് നന്നായിട്ട് പറിച്ചൊക്കെ കൊണ്ടു പോകും ആഹ് റോസെക്ക എണ്ട് റോസെക്ക മൂന്നാല് ഐറ്റം അഞ്ചാറ് മുല്ലല്ല അതിപ്പിന്നാളൊരീസം ആരോ ചോദിച്ചെന്നോട് മുല്ലണ്ട ഇങ്ങള അടുത്തന്ന് തയ്യ് കിട്ടാൻ കൊമ്പ് ആഹ് പക്ഷെ അത് മുല്ലൻന്റെ ഞാൻ പറയാ അതൊട് പൂവിരിയുമ്പാ അയ്‌ന്റൊരു സ്മെല്ലോല്ലേ
ആഹ് അതാണ് മുറ്റത്തേക്കിങ്ങട് ഇറങ്ങുമ്പോ എന്തോരു സ്മെല്ലായിരിക്കും ഇപ്പ അതിന്റെ തയ്യന്നെ കാണ കാണാറില്ലല്ലെ മുല്ലന്റെ
മുല്ലന്റൊന്നും തയ്യെന്നല്ല
ഞങ്ങളെ വീടിന്റെ അടു അപ്പറത്തുണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങക്ക് കൊണ്ട് കു കു നടാൻ പോയിതിണ്ടായിരുന്നു
ഏഹ് നിങ്ങളെ വീട്ടിന്റടുത്തുണ്ടോ ഞാൻ ഇന്നാളൊരീസം ആരോടോ ചോയിച്ചു മുല്ലന്റെ പക്ഷെ നല്ല സ്മെല്ലാണല്ലോ അത്
ആഹ് നല്ല സ്മെല്ലാ അത് വീട്ടിലൊന്ന് വിരിഞ്ഞോ അതിന്റെ സ്മെല്ലെന്താണ് ആകങ്ങട്ട് പടർന്ന് പിടി ക്കുന്ന ഒര് സ്മെല്ലാണല്ലേ ഏഹ് പൂക്കളെ ഏത് പൂ ക്കളെക്കാട്ടിലും ഭയങ്കരായിട്ട് നല്ല സ്മെല്ലിള്ള ഇത് അവര് മുല്ലന്നെ ആയിരിക്കും ആഹ് മുല്ലേന്റെ സ് ന്നാന്റെ വേറേണ് അറിം.
അതന്നെ ഇപ്പൊ കല്യാൺത്തിനും കാര്യങ്ങൾക്കൊന്നും മുല്ല യൂസെയ്യ്ണില്ലല്ലല്ലേ? ഏത് മുസ്ലിം കല്യാൺത്തിനൊന്നും ഇപ്പം മുല്ല തന്നെ പ്പേത് ഹിന്ദൂസിന്റേന് മാത്രള്ളൂ.
ആഹ് അപ്പൊ ഞാൻ വിചാരിച്ചും ചെയ്ത് പിന്നെ എവ്ടുന്നപ്പ നമ്മ ളെ ഇപ്പൊ അങ്ങനെ മുല്ല ഇല്ല ഇണ്ടാല്ലല്ലോ. ഇപ്പൊ എവ്ടുന്നാ കിട്ടിയന്നൊക്കെ.
ശ്ശെ മുസ്ലിംസിന്റെ കല്യാൺത്തിനൊന്നും ഇപ്പം മുല്ലകളില്ല. ഒക്കെ ഇത് ചിറ്റി കെട്ട്ണോണ്ടേ ഫുള്ള് ഷാളും അയിന്റെ മോൾ ല്ലാരും പ്പം മുല്ല ചൂടില്ലേനോ. അല്ലെങ്കി ആഹ് ബാക്ക്ക്ക് ഇട്ട്ട്ട് ന്നട്ട് നർ ച്ച്ങ്ങട്ട് മുന്ന്ക്ക് ആഹ് അങ്ങനെന്നേനി. പണ്ടുള്ള കല്യാൺത്തിനൊക്കെ എന്തോ രസ അതാണെങ്കി ആ മണോ രണ്ടീസ്ത്തിന് ആഹ് ഇന്റെ കല്യാൺത്തിനൊക്കെ അതെന്നേനി. രണ്ടീസ്ത്തിനാ ആ മുടീന്റെ മണം തന്നെ പോകൂല.
ആഹ് പിന്നെ മ്മളാ മുല്ല വേറെല്ലോലും കൂടി അത് ചൂടും. ആഹ് അപ്പം ചൂടിയ മുല്ല ചൂടരത് ന്നൊക്കെ പറയല്ലോ.
ആഹ് ചൂടിയ മുല്ല കുട്ട്യാളൊക്കെ ഇതേമാതിരി കറുപ്പിക്കണെ കണ്ട് ചൂടരുത് ആഹ് അയ് ചൊല്ലുണ്ടല്ലോ.
അതേപോലെ നമ്മള് പിന്നെ അത് അങ്ങനെ വ മക്കള് പറയില്ലിയോ അവർക്ക് കാണാത്തവർക്ക് അതൊര് ഇതാണല്ലോ. പിന്നെ വീട്ടിലെല്ലാർ ക്കും ഉണ്ടാവും മുല്ലന്റെരു കഷ്ണം.
അതാണ് ആഹ് കുട്ടിയ കുട്ട്യേക്ക് എല്ലാർക്കും ഓരോരോ കഷ്ണീച്ചെ ഒപ്പിച്ച് ആഹ് മുടിമ്മലൊക്കെ ഓൽതും ണ്ടാവും.
ആഹ്
അത് വേറേ ഒര് രസ്സേനി അറിയ അന്നത്തെ കാലം ഇന്നത്തെ കാലങ്ങളൊക്കെ മാറിയറി
ആഹ് അതെ-
സ് ചെടികളും പൂക്കളും തന്നെന്നെ രസം ഞാൻ പറയാം പൂവ് വിരിഞ്ഞിങ്ങനെ നൽക്കുമ്പളേ നമ്മുക്കേ- തോന്നുന്നു പിന്നെ കാരണം പറഞ്ഞാ പൂവിരിഞ്ഞാല് ഈ മഴയൊന്നും ഇല്ലെങ്കിൽ പൂമ്പാറ്റകളും ഒക്കെ മുറ്റത്ത് വ ഭയങ്കര രസ്-
ആഹ് അങ്ങനെ തേൻ തേൻ കുടിക്കാനൊക്കെ അല്ലേ- അതൊക്ക ഭയങ്കര രസാ- അതൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെയാണ് അതിന്റെ അത് അവർക്കൊരു ഉപകാരമാണ് നമ്മള്-
പിന്നേ എനിക്കും എനിക്ക് ഞാൻ പറയാ എനിക്കിന്റെ ഒരു ആവശ്യത്തിന് ഞാൻ പറയാ- എനിക്ക്‌ ഭയങ്കര ഇഷ്ടാ ച്
ആഹ് എനിക്കും ചെടികൾ ഭയങ്കര ഇഷ്ടാ പിന്നെ എനിക്ക് സ്വന്തായിട്ട് വീടൊന്നും ആയിട്ടില്ല ഞാനിവിടെ- തറവാട്ട് വീടിലാണ് അപ്പോ ഞാൻ പറയ- എനിക്ക് വീടൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ചെടികളൊക്കെ കുഴിച്ചിടണന്ന് പറയും- അപ്പം എന്റെ താത്ത പറയും അനക്ക് വീടായിട്ട് ഇത് കൊണ്ടൊന്ന് കുഴി കുഴിച്ചിട്ടുണ്ടേ അവിടെ ഇഷ്ടം പോലുണ്ട് ഇതേപോലെ പ നൂറ് തരം പത്തനമുല്ല തന്നെ ഉണ്ട്-
തന്നേ ഓഹ് ഞാൻ പറയും പത്തനമുല്ല തന്നെ പൂവിരിഞ്ഞിക്കുമ്പോ ആഹ് പത്ത് മണി നേരത്ത് അതിന്റെ-
ആഹ് ഭയങ്കര രസാ- ആഹ് ഉണ്ട മഞ്ഞ പിന്നെ ആഹ് ഉണ്ട മഞ്ഞ മഞ്ഞമ്മേ വെള്ള മ ഞ്ഞ റോസ് വെള്ളമ്മേ മഞ്ഞ അങ്ങനെ പ- എല്ലാത്തരം റോസാ പൂ പോലത്തെ പലതരം ഉണ്ട് ഓള്- അങ്ങനെ പിന്നെ ഇങ്ങനെ ഓർഡറും അങ്ങത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു-
ആഹ് അങ്ങനെ പുറത്ത്ക്ക് ആഹ് അങ്ങനെ ഉണ്ട് ഇതിലൊക്കെ കാണാം ഇതി ഇൻസ്റ്റയിലും കാര്യങ്ങളിലൊക്കെ- കാണാം ഈ പത്തുമണീന്റെ പലവിധം ചെടികളെ കൊമ്പുകളിങ്ങനെ-
ആഹ്-
വിപ്പനക്ക്
അങ്ങനെയൊക്കെയിണ്ടാവോ നല്ല ഭം പൂക്കളെ കാണുമ്പോരു സമാധാനാണ് സന്തോഷാണ്. ആ നല്ലരു ആ നല്ലൊരു ഇതാണ് റിം
ക്ഷേ നേരം വെളുമ്പോ നമുക്കെന്നെ അയ്മക്ക് പോയി നോക്കുമ്പോ ഒരു എനർ
ആ നമുക്ക് എന്ത് ദുഖായാലും നമ്മുക്ക് അഹ് കാണുമ്പോ സന്തോഷമായിരിക്കും. ആഏതേലുംമ്മ എന്തേലുംതായിട്ട് നമ്മക്ക് പിന്നെ എന്തേലും മൻ സ് ല് പ്രശ്നൊക്കെ ഉണ്ടെങ്കില് അപ്പൊ ഓളറിയ അയ്മക്കണ് നോക്കിയല് ഇൻക് മനസിന്
ആയെന്നെണ് സത്യണത് ഇൻക്കൊക്കെ ഇല്ല അവസ്ഥയെണത്. ചെടിനെ കൊണ്ടില്ലെരു ഭയ
അതെ അത് നമുക്കൊരു ഇതാണ് ഇൻക് നല്ല ഇഷ്ടായി ഇബടെ പിന്നെ അത്ര ഇഷ്ട്ടം ന്നുല്ല പ്പക്കൊന്നും അത്ര ഇഷ്ടല്ല ഞാനങ്ങെ ആ അപ്പൊ ഞാ ചിലവർക്ക് പറ്റൂലല്ലോ? അപ്പൊ ഞാൻങ്ങനെ കുയ്ച്ച് ഞാൻങ്ങനക്കെ കുഴിച്ചിട്ടിരുന്നു. അപ്പൊ വാപ്പ ഇങ്ങനെ എന്തേലും ഇങ്ങനെ പറയും
ആ അഹ് ചെലോൾക്ക് പറ്റൂല പണ്ട് ല്ലോലൊക്കെ പറയും ഈ ചെടികുയിച്ച് ട്ണേടം കൊറച്ച് പച്ചക്കറി കുയ്ച്ചിട്ടാ അയ്മന്ന് നാല് കാ
ആ അതെ അപൊ ഞാൻ പറുഞ്ഞ് ഞാൻ സ്വന്തം വീടൊക്കെ ആയിട്ട് ഇൻശാ അല്ല ഞാൻ കുഴിച്ചിടുംന്നൊക്കെ പറഞ്ഞു. ന്റെ നിയത്തിന്റെ ഓടൊക്കെ ഇണ്ട്. ആയെന്നെ ഏട്ടത്തിന്റോട്ന്ന് അങ്ങനെ കൊണ്ടുരാ അപ്പൊ ഞമ്മക്ക് എമ്പാ നമ്മുക്ക് ഇഷ്ടത്തിന് അവര് തേരോലോ.
അതന്നെ അവനാന്റെ ഏട്ടത്തിയാളും അൻസ
ആ ആഹ് ഞമ്മക്ക് തരു അപ്പൊ ഞാൻ ഇൻക്ക് നല്ല ഷ് ഷ്ട പിന്നെ അങ്ങനെന്നെ അവരെ എല്ലാ സാധനങ്ങൾക്കും നടും ട്ടോ താത്ത മം നല്ല മം കയ്പങ്ങ. പിന്നെ അതെ പോലെ റം ആ എല്ലാ കൈ സാധനനോം ഇണ്ടവിടെ വെണ്ടക്ക വൈതനങ്ങായി
ആ അതാണ് ഈ പച്ചക്കറികൾ കുഴിച്ചിട്നോൽക്ക്. ചെടികൾ കണ്ടാ ഒരു ദേശയിക്കാരം പണ്ടുള്ളോൽക്കൊക്കെ ഓല് പൂവ്ട്ണെ കണ്ട ഇവ്ട്ത്തെ ഇമ്മയൊക്കെ അങ്ങനെ ആ ദ്യം പറഞ്ഞിനേ ഇന്നേ പക്ഷെ ഞാൻ പിന്നെ ഇൻക്ക് ചെടിനോട് അത്രീം താല്പര്യമായപ്പോ പിന്നെ ഒറ്റ വിടു ല്ലേ പിന്നെ അങ്ങനെയാട്ട് സീറ്റിംഗ് ആയി അല്ലെ നമ്മക്ക ഇങ്ങനെ കാണുമ്പോ ഇമ്മാര്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഓൽക്ക് ഇങ്ങനെ തോന്നും ഇത് കുഴിച്ചിട്ണ ഒരു തകാളിയോ പച്ചളകോ കുഴിച്ചിട്ട അയ്മന്ന് പറി ക്കല്ലോ ഇത് കുയിച്ചിട്ടൊണ്ട് എന്താ കാര്യം ചോയിച്ചു.
നമ്മക്ക് അതന്നെ മതി ഞമ്മക്ക് കറിക്കൊക്കെ ആ കേടൂല്ല.
ആ ഇൻക്ക് ഞാൻ അനന് ട്ടോ ഞാൻ ഒക്കെ കുഴിച്ചിടാനൊക്കെ എല്ലം കുഴിച്ച് പക്ഷെ പച്ചക്കറികൾ പറയാന് ഞമ്മക്ക് അ ത്രക്കാണ്ട്താല്പര്യല്ല ഒന്നാമത് ഈ ചെടീനെ ക്കൊണ്ട് നല്ലോണം ഇണ്ടായിട്ടാണത്.
ആ
അതാണ് മെയ്ന്
അതെ അമുക്ക്